പറഞ്ഞോ പറഞ്ഞോ
ആഹ് നമുക്ക്നി അടുത്ത ദീപാവലിയും കാര്യങ്ങളൊക്കെ വരു അല്ലേ എല്ലാം അറിയുന്നുണ്ടോ
അതെ അതെ ആന്നാന്ന് ഇനി പുതിയ പടക്കങ്ങളൊക്കെ വാങ്ങണം അതെതെ
തന്നെ ആഹ് പക്ഷെ ഇപ്പൊ വലിയ വെടികെട്ട് ഇങ്ങനെ പരിപാടിയൊക്കെ നടന്നൊണ്ടേ നമുക്കപ്പം ആ ഇങ്ങനെ പഴവക്കവും ആ അതാ കൊടുക്കുവായിരിക്കുവോ അതാ ആകെ
എന്തോ ആ കൊച്ചൊക്കെ ഇപ്പൊ നിരോധിക്കുവല്ലോ പട്ക്കങ്ങളൊക്കെ
ആഹ് അതാ അപ്പൊ ഈ പഴയ നമ്മള് ആ വേടിക്കായിരിക്കല്ലേ
ആഹ് അതെ അതെ ആഹ്
ചെന്നാല് ദീപാവലിന്ന് പറയുമ്പം വലിയ ആഡംബര പടപ്പട പട പൊട്ടിയിട്ടില്ലെങ്കിലും എന്നാൽ ഏകദേശ ആയിട്ട്ങ്ങനെ ആഹ് ഇപ്പൊ വല്ല എന്താ പറയാ ഓമാല പടക്കം ഓല പടക്കം ഇങ്ങനെുള്ള ഇതൊക്കെ ഉണ്ടല്ലോ
ആ ഉണ്ട്
പൂത്തിരി ഇങ്ങനെയുള്ള ആ അതിന്റെക്കെ വെറൈറ്റ- സാധനം ഇറങ്ങുന്നുണ്ട് അതൊക്കെ ഇപ്പൊ നിരോധിച്ച് കഴിഞ്ഞാ തീർന്ന്
അതെ അതെ
അതൊക്കെയാണ് ഇപ്പം ആഹ് അതൊക്കെയാണ് ഇപ്പം എല്ലാ- ഇതിലും മെയിനായിട്ട് നിക്കുന്നല്ലേ പടക്കം ഇതില് ഉം
ഇപ്പൊ തന്നെ
ഉം അപ്പ ചേച്ചിക്ക് ഇത് എന്തായാലും ആഹ്
ആഹ ഞാന് പറയട്ടെ ആകാശം നിറയെ വെളിച്ചം ങ്ങളും നിറങ്ങളും ഒക്കെ പകരുന്ന പകരുന്ന പടങ്ങളില്ലേ അതൊക്കെ ഒരു പ്രധാന ആകർഷ ല്ലെ ആകാശത്ത് കുത്തിന്ന് പൊട്ടി നല്ല വെളിച്ചവും പലതരം നിറങ്ങളും അതെ ആഹ്
അയ്യോ അത് കാണുന്ന തന്നെ ആഹ് ആ ആ
കുട്ട് കുട്ട് ട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ ആവിശ നൽകുന്ന ഒരു കാഴ്ചയ പടക്കം അല്ലേ?
പിന്നെ ആണ് ആണ് പിന്നെ അത് ശരിയായിട്ട പക്ഷെ അത് അല്ലാതെ ഇയ്ന്നവരും ഉണ്ട് ഒരു ആവേശം ഇതാന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ എല്ലാ പൊട്ടിച്ചിട്ട് പിന്നെവര് വെള്ളം അടിച്ചിട്ടേക്ക ആന്ന് പറയാ- രു വെള്ളം പൊട്ടിച്ചിട്ടത് തിരിച്ച് ആ ഇപ്പം ഈ കമ്പി ഈ പടക്കല ഉണ്ടാക്കുന്ന അങ്ങോട്ട്ന്നെ വിട്ടില്ല ലാസ്റ്റ് മൊത്തം പെ പൊട്ടിച്ചു മൊത്തം ദുരിതം ഉണ്ടാക്കുവ അതൊക്കെ വല്ലാത്ത ഇതാല്ലേ ആ അല്ലെ കാണുന്ന രീതിയിലെല്ലാം ഉണ്ടെങ്കിൽ ഓക്കെ അത്ര രാത്രം ദൂരെ മാറ്റി വെച്ചിട്ട്- അങ്ങനെയൊക്കെയാക്ക് പിന്നെയും നല്ലോ എല്ലാം കാണാനായാലും ഇത്രയും ദൂരം വരല്ലേ. എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞിട്ട് എല്ലാം അവിടെ പടക്കം പൊട്ടിക്കും അത് അടിപൊളിയാ. അല്ലാതെ ഇതുപോലെ ദുരന്തം അതൊക്കെ മാറ്റിട്ട് ആഹ
ഞാലേ ഞാൻ പറയുന്ന ഈ പട ആ ഞാൻ- പറയുന്നത് ഈ പടക്കം അങ്ങ് നിരോധിക്കുന്നത നല്ലത് കാരണം നമ്മുടെ വീടിന്റെ അടുത്തേ ഒരു കൊച്ച് വെയിലത്ത് കിടന്ന പടക്കം പോയി എടുത്ത് അപ്പൊ ചൂട് കൊണ്ടാ ആ കൊച്ച് ആ പടക്കമെടുത്തി അതിന്റെ ഒരു- വിരല് വരെ അങ്ങു അറ്റുപോയി. ആ പടക്കം പോയി എടുത്തതാ ആ അതിപ്പോഴും ആസുപത്രി കെടക്കുക അതാ ഞാൻ പറയ ഈ കുട്ടി കുട്ടികൾക്കല്ല ആ പടക്കത്തെ കുറിച്ചുള്ള ഇത് മാറണ എന്നുണ്ടെിൽ ഇതങ്ങ് നിരോധിക്കുക നിർത്തുക ഇത്.
ഈ പടക്കം അതാ ഏറ്റവും നല്ലത്.
ഉം പക്ഷേ കൊച്ചു പിള്ളര് ഇത് ഇപ്പൊ ഈ പഴുടി കഴിഞ്ഞ അന്നന്നെ പ്പഴും വൃത്തിയാക്കണം അല്ല അങ്ങനെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാലും അത് വല്യ അവരെയൊക്കെ നോക്കേണ്ട കാര്യങ്ങളല്ലേ?
ആന്ന് ആന്ന്
പുള്ളേരിപ്പ അത് കണ്ടിട്ട ഇപ്പ അവർക്കറിയത്തില്ല ഇത് പൊട്ടുവോ? ഇല്ല്യോ? അല്ലെങ്കിൽ തീ മറ്റേ തീപ്പിടി കാണും. ആഹ് കൈ കൊള്ളത്തില്ല. കൊണ്ട് വെക്കുമ്പഴേ മനസ്സിലാകത്തുള്ളൂ വേന എടുക്കുന്നേ. അപ്പോ അതുകൊണ്ട് ത് ഇതവരാ സമയത്ത് ഒര് പുള്ളേരെ മാറ്റി നിർത്തിട്ടായി പോലും അധികം അവർക്ക് പ്രശ്നം ഉണ്ടാവാത്ത രീതിയില് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാ പിന്നെയും നല്ലതല്ലേ? അല്ലെങ്കി എടുത്ത് മാറ്റ് അത് ഒറ്റ് ഒറ്റ് അത് ചെറിയൊരു പ്രശ്നം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വല്യതായിട്ട് ഒക്കെ സംഭവിക്കുന്നതൊക്കെ?
അതെ
ചടങ്ങ് വേറൊന്നും ഉണ്ടായിരുന്നല്ല മറ്റല്ലേ? അതേപോലെ പടക്കം, ദീപാവലി വിഷുന്റെ അന്ന് ആയിലെ പടക് ക്കം എടുത്തിട്ട് ഒരു പാത്രം മേലെ പടക്കം വെച്ചിട്ട് പാത്രം കവത്തി അടച്ചി അത് പെട്ടെന്ന് പൊട്ടി ആ പാത്രം മൊത്തം ആ ചെർക്കന്റെ മൊഖത്ത് അങ്ങ്ട് കുത്തി കേറി. ആഹ് അതൊക്കെ വേറെ ഒര് സൈഡിന്നു നോക്കിയാ അതൊക്കെ മൊത്തം കോമഡി ആയിട്ട് ഒക്കെയാണ്.
അതെ ആഹ് അതെ
പക്ഷേ അയ്നകത്തത് ഏഹ് അതാ അതൊക്കെ വല്യ മണ്ടത്തരങ്ങല്ലേ കാണിക്കുന്നേ? അങ്ങനെ ഒന്നും ഇപ്പ വേറെ വീഡിയോ ഇല്ല അങ്ങനെ ചെയ്തിട്ടൊണ്ടെങ്കി അവര് അത്രയും ഏഹ് ഇതൊക്കെ അറിഞ്ഞിട്ടേക്കെയും ചെയ്യന്നത്
അതെ
അങ്ങനെ പക്ഷെ എന്തായാലും നമ്മള് ചെറിയ രീതിയിലും ഒക്കെമ്മൾ ഇത് പടക്കവും ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതല്ലേ
ആന്നാ ആന്ന് പിന്നെ നം ന ഇപ്പം വിഷുനൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ചോ? ശരിക്കും
ആം പിന്നെ വിഷുന്റെ അന്ന് പടക്കവും പൊട്ടിച്ചായിര്ന്ന്. അന്ന് ഇവിടെ കാ ആഹ് ചെറിയ രീതിയില് കണിയൊക്കെ ഒരുക്കി എന്നിട്ട് പട ക്കോം എല്ലാം പൊട്ടിച്ചാര്ന്ന്. നമ്മുടെ കമ്പനി തന്നെ കുറച്ചപേര് ഉം അതാന്നെകി നമ്മടെ ഈ കമ്പത്തിരി അതറിയോ? കമ്പത്തിരി അറിയോ കമ്പത്തിരി? ആഹ് ആഹ് കമ്പിത്തിരി പിന്നെ ആഹ് പൂത്തിരി കാര്യങ്ങളൊന്നും നമ്മള് ഈ പൊട്ടിക്കുല്ല. പിന്നെ പഴ മറ്റേ നമ്മടെ ഈ ഗുണ്ട് ബോ ഇത പടക്കറിയാമോ? ഗുണ്ട്
അറിയാ അറിയാ
അത് പടക്ക ഈ ഇപ്പ ചെറ്യ പടക്ക വന്നിട്ട് നല്ല വൃത്തിക്ക് പൊട്ടുന്ന ഇതാ ട്ടടും പറഞ്ഞു കേക്കും. പിന്നെ ടപ്പ ടപ്പ ടപ്പ്ടും പറിഞ്ഞു കേക്കുന്നേ അങ്ങുള്ള പടക്കവും ഇതൊക്കെ അതൊക്കെ ഗുണ്ട് മാത്രം കൊറച്ച് അടുപ്പിച്ച് വച്ചിട്ട് അങ്ങനെ കൊറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മടെ റൗണ്ടില്ല് കറങ്ങുന്ന അതൊന്നുമില്ല പിന്നെ ഇങ്ങനെയുള്ള പടക്കം മാത്രേ ഉള്ളൂ. സൗണ്ട് ഏഹ് കേക്കുന്ന പിന്നെ ഹാ പടക്കവും പിന്നെ കമ്പിത്തീരി അത് കൊടച്ച് ഇതേ ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ
ആഹ് ആഹ
കമ്പും കമ്പുത്തിരിയും ആ ഇതൊക്കെ. പക്ഷേ ഇത്രൊക്ക ഉള്ളായിരുന്നു. പക്ഷേ അവിടെ ആഘോഷിച്ചായിരുന്നോ?
ഇവടെ പടക്കം പൊട്ടിച്ചില്ല. വിഷു ആഘോഷിച്ച് കണിയൊക്കെ ഒരു ക്കി വിഷു ആഘോഷിച്ച് അമ്പലത്തി പോയി
ആഹ്
അല്ലാതെ പടക്കം ഇല്ലായിരുന്നു ഈ പ്രാവശ്യം ഓഹ് കുട്ടികൾ ആവുന്നത്ര നിർബന്ധിച്ച് പക്ഷേ വാങ്ങിച്ചില്ല
തന്നെ ആഹ് അത് നല്ലത് ആഹ് ഒന്ന് തെറ്റ് ആഹ് അല്ലേ പേടിക്കാന്നയ്യോ വെല്ല്യ അവര് രണ്ട് പേരും ഈ കയികാണിച്ച അപ്പം. നമക്കറിയാല്ലോ ഇത്ങ്ങനെ വെച്ച് കഴിഞ്ഞ പൊട്ടും അല്ലിങ്ങനെച്ചാ ശരിയാവൂല.
അതെ.
അങ്ങനെ അങ്ങനൊള്ളത് പൊട്ടിച്ച പിന്നെ കൊഴപ്പോല്ല. നല്ല കൊച്ചു പഴം കൊടുത്തിട്ട് പൊട്ടിക്കാൻ പറഞ്ഞാൽ പണിയാവും. കൊണ്ടന്ന് പൊട്ടിയ ലാസ്റ്റ് നമ്മളപിന്നെ വിഷു മാറീട്ട് നേരെ ഹോസ്പിറ്റ്ല് ഇതക്കെ ആഘോഷിക്കേണ്ട അവസ്ഥരും.
അതെ അതെ.
ഉം
പിന്നെ പുതുവർഷത്തിന് പടക്കം ഉപയോഗിക്കുവോ പുതുവർഷം
ആഹ് ആഹ് പുതുവർഷം അതിനെന്താലും പടക്കോം പിന്നെ ഈ പാ ട്ടറിയാവോ നമ്മള് പിന്നെയ്ന്റെ കൂടെ ചെയ്യുന്ന പരിപാടി പാട്ടെഴുതണതത്തെ കമത്തിയൊ ഒര് സൗണ്ടേക്കാന്നെ പാട്ടേ പാത്രങ്ങളക്കെ അന്നിട്ടമ്മള് രണ്ടു മൂന്ന് പേരിങ്ങനെ നെരന്നിങ്ങനെ റൗണ്ടില് നിക്കും ഓരോരോ ഏരിയേലായിട്ട് അന്നട്ടീ പന്ത്രണ്ട് ട്ടമാണിങ്ങനെ ആഹ് അപ്പതിനൊന്ന് അമ്പത്തി നാല് മുതലിങ്ങനെയാത് തൊടങ്ങുമ്പന്നെ ഇവടന്ന് പടക്കം ഫസ്റ്റ് പൊട്ടിക്കും. പടക്കം പൊട്ടിച്ചയ്ന്റെ കൂടെ ഈ പാത്രം മൊത്തവിട്ടടിക്കും അങ്ങനെ അടിച്ച് സൗണ്ട്ണ്ടാക്കും ട്ടപ്പ്ട്ടപ്പെ എല്ലാ സൗണ്ട് കേട്ട് ചെവിങ്ങനെ ത്തേക്കിരിക്കുമ്പം സ്പീക്കറ് പാട്ടങ്ങിടും പാട്ട് പിന്നന്റെ എടെകൂടെ എല്ലാം കൂടി കുപ്പി വെള്ളം വെച്ചിട്ടെ പൊക്കിയല്ലേറിഞ്ഞ് ഈ ക ർ വെള്ളോം ഈ ബലൂണക്കെ പൊട്ടിക്കും ദേഹത്ത് വലിച്ചെറിയും അന്ന് എന്തക്കെ കാണിക്കാൻ പറ്റുമോ അത്രോം കാണിക്കും. ശൊ അങ്ങനെ ആങ്ങനെ അതാ ചെവി ഊരിറിയാ അത് കഴിഞ്ഞിട്ട് സ്പീക്കർല് പാട്ടന്നേരന്ന് ചാടാ അപ്പെഴ്ത്തേക്കുമ്മളൊന്നു അറിയത്തില്ല. അപ്പഴ്ത്തെ വെള്ളോ ഇതക്കെ ദേഹത്ത് എറിഞ്ഞ് പൊട്ടിക്ക ഉം അങ്ങനെ ഫസ്റ്റ് പാത്രടിച്ച് ങ്ങനെ സൗണ്ട്ണ്ടാക്കണേ അവമ്മാരക്കെ ഫസ്റ്റ് ഉള്ളുന്നാലും ആഹ്
അതെ ആഹ് ഇവിടെയും പുതു വർഷത്തിന് റോഡിലെല്ലാം ഭയങ്കര പടക്കം പൊട്ടീരും ലാവ ഭയങ്കര ബഹളവ ആഹ് പടക്കയ്ന്റെ
പക്ഷെ അത് രസവല്ലേ രസാവാന്നെന്നാ ന്നാലും അത് പിന്നെ ഈ കറങ്ങാന്തെലും പോയിട്ടുണ്ടോ
കറങ്ങാനോ
ആഹ് ഇമ്മളീ അവസ് ആഹ്
ആഹ് പറ.
ഈ മാസവസാനം വർഷം ഈ നമ്മള് ന്യൂയറിന്റന്നോ എന്തെങ്കിലുങ്ങനെ കറങ്ങാനും അങ്ങനെന്തെങ്കിലും
ആഹ് ന്യൂയറിന് ഞങ്ങള് പോന്നത് നമ്മടെ ഇവിടെ അടുത്തൊരു ബീച്ചൊണ്ട്. അവടെ ഞങ്ങള് പോവും. അവടെ പോയി കൊറച്ചു നേരക്കെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കപ്പൽണ്ടിയക്കെ കഴിച്ച് അവടക്കെ ഇങ്ങനെ നടക്കും അതക്കതന്നെ രസവല്ലേ.
അത് കൊള്ളാലോ.
യമ്മള് എല്ലാരുവടെ ആഹ്
ആഹ് പക്ഷെ അങ്ങനൊള്ളത് ആഹ്
ആഹ് അമ്പലത്തില് പോയി എല്ലാം കേറി കൊറേ നേരം കുളത്തിലൊക്കെ ഒന്ന് എറങ്ങി പിള്ളാരായിട്ടൊക്കെ കളിച്ച്
ആഹ് ആഹ് ആഹാ അത് അടിപൊളിയാണല്ലേ ഏദാച്ച അങ്ങനെ ആഘോഷല്ലേ പോകുന്നടുത്ത് നമ്മള് പോല്ല നമുക്കൊരു കാഴ്ചയും ഓക്കെ ആയി ഇല്ലേ അതൊക്കെ ആണ് ആഹ് വേണ്ടത്
അതെ.
ഉം പഷെ വിഷുന്റന്ന് ആഹ് വിഷുവിന്റന്ന് എല്ലാരും പിന്നെ ദീപവലിക്കല കൂടുതലായിട്ട് പടക്കെല്ലം പൊട്ടിക്കുന്നത് എന്നാലും അങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ
ദീപാവലിക്ക് ആഹ് പിന്നെ ആഹ് ദീപാവലിക്ക് നമ്മള് ആഹാരംഒ ക്കെ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞുങ്ങള് ഒക്കെ ഉണ്ടായോ ണ്ട് പടക്കൊക്കെ പൊട്ടിക്കും മധുരങ്ങളൊക്കെ കഴിക്കും ആഹ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും
ഉം
പിന്നെ നമ്മടെ അച്ഛനും അമ്മ ആഹ് പറഞ്ഞൊ പറഞ്ഞോ പറഞ്ഞോ
ആഹ് ഞാന് ഞാനാണങ്കി അങ്ങനെ ഒരു വേറെ ഒരു കണ്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവമാ അന്നക്ക്ഈ ദീപാവലിയുടെ അന്ന് ആഹ് അന്ന് ഈ പടക്കം മേടിക്കൻ പൈസ ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ആഹ് പണ്ട് ഇങ്ങനെ ഈ നമ്മുടെ ഈ പണ്ട് ഒരു തീപ്പടിടെ ഇതൊക്കെ കണ്ടിട്ട് മനസിന്റെ കാര്യാ സംഭവ ആക്കി നമ്മളീ ഈ തടി ഉണ്ടല്ലോ ഈ തടിയില് ആണി വെച്ച് അടിക്കും ആണി അടിച്ച് ഒരു കിഴത്ത് ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് മറ്റേ തീപ്പട്ടിയാകുമ്പോ മൊത്തവും ഇങ്ങനെ അരിയും
ആഹ്
ആഹ് കൊള്ളി കൊള്ളിടെ തുമ്പിരിക്കുന്ന ആഹ്